ഹലോ? എന്തൊക്കയൊണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം, ഉറങ്ങാനായില്ല?
സുഖം, ആഹ കടന്നിട്ടുണ്ട്.
ഉം എന്റെ പണി കഴിഞ്ഞില്യാന്ന്, മോൾക്കോരോന്നൊക്കെ ഇണ്ടാക്കായിരുന്നു. പായ പാത്രത്തിന്റെ ബാ
ഏഹ്
നാളെ വായനാ ദിനാണല്ലോ
ആഹ്
അതിന്റെ ഭാഗമായിട്ട് ഓരോന്നിങ്ങനെ ഉണ്ടാക്കായിരുന്നു
ഉം
അതൊണ്ടാക്കി ഓരോരു സൈഡാക്കി ച്ചു ചോറ് തിന്നു പാത്രങ്ങളൊക്കെ മോടാനുണ്ട്
ഏഹ് എന്തേനു ഫുഡ് കറി കുട്ടി
നെയ് ചോറും ബീഫ് കറിയും ബീഫ് പെരട്ടിയതും പപ്പടും
ആഹ് ഇന്നെപ്പളെ ക്ലാസ് ത്തേഞ്ഞു പോയീനോ പിന്നെ വിളിച്ചില്ല ഞാൻ എപ്പളും അന്നെ വിളിച്ചു ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ച് ഉം വിളിച്ചില
ക്ലാസ് ക്ലാസ് കഴിഞ്ഞു പോയത് അഞ്ചുമണി കഴിഞ്ഞിട്ടുണ്ട്
ആഹ് അതന്നെ ആ മഴയല്ലേ നാലരക്കായപ്പോ
ഇമ്മ ക്കിവിടെ ഈ അടി ത്ത് പോകാൻ പറ്റിയ സ്ഥലങ്ങളെ
പെ കക്കാടം പുയ കക്കാടുംമ്പുഴയ ണ്ട് ആഹ് കോട്ടക്കുന്നുണ്ട്
വേം പോയി പോ പോരും വേണം
അങ്ങനെ ഒരു സ്ഥലം ഏഹ് ഞാനും കണ്ടിട്ടില്ല ഈ എന്താ ഇവിടൊക്കെന്നേണം കേട്ടിട്ടുള്ളത് ഇപ്പോ സ്ഥലങ്ങളൊക്കെന്നെ അല്ലാതെ അടു അടുത്തായിട്ട് അങ്ങനെ അടുത്തായിട്ടൊന്നും ഇല്ല ഇല്ലാന്നാ തോന്നണെ
ആഹ് ഞമ്മുക്കൊന്നങ്ങനെ
കൊണ്ടോട്ടി കുമ്മിണിപ്പറമ്പ് കുമ്മിണിപറമ്പിലുണ്ടല്ലോ ആഹ് കക്കാടുംമ്പുഴ റിസോർട്ടില് ഞാൻ പോയി ട്ടുണ്ട് അടിപൊളിയാണ് അടുത്തെ വൈബ് കാര്യമാക്ക
അവടെ കൊറെ റിസോർട്ടുകളുണ്ടല്ലോ പാലോട്ത്തും പലേ രീ തി ആണ്
ആഹ് പലേ മോഡലു ആണ് പലേ സ്ഥല
ഞങ്ങള് ഫേ അവു അങ്ങട്ട് പോയിട്ടില്ല അങ്ങട്ട് അങ്ങട്ട് പോയിട്ടില്ല ഞങ്ങള് കക്കാടം പോയേക്ക് പോയന്ന് ഞങ്ങള് ഫാമിലി എല്ലാരും കൂടിയാ ഒരു നാപ്പത്തഞ്ചാള് കരോളണ്ട്
ആഹ്
ഞങ്ങള അങ്ങനെന്നെയാ പോവല് അങ്ങനെ പോവുമ്പോ ഞമ്മ ചെല ലവും കൊറയും അതേപോലെ നല്ല വൈബു ആണ് നല്ല രസ എല്ലാരും പോയി
ഉം
റിസോർട്ടിനായാലും ക്യാഷ് കൊറയും ഫുഡ് ഉണ്ടാക്കണേലും ഒക്കെ ഞമ്മക്ക് ഒരു ക്യാഷ് കൊറച്ചീച്ചെട്ത്താ മതി എല്ലാം നല്ല സുഖമാണ് എല്ലാരും സ്വന്തം വണ്ടിക്ക് പോയി പിന്നെ പിൻ പിന്നെ ബസ്സുണ്ടല്ലോ കടമ്പോയേക്ക്
ഇപ്പം കെ സ് ആർ ടി സ്യോ
കെ സ് ആർ ടീ സീ എനീ ഓഹ് ഫ്രീ അന്ന് ഇപ്പം ഫ്രീ ആയത് ആണ് ഞങ്ങള് പോയന്ന് ഫ്രീ ഒന്നുല്ല
ഏഹ് ബസ്സില് പോയിനഞ്ഞിട്ട്
ഞങ്ങള് ബസ്സിലാ പോയിര്ന്നത് ഞങ്ങളല്ല ഞാന് ഹസ്ബന്റിന്റെ കൂടെ വണ്ടിമ്മല് ഞങ്ങളെ ഫാമിലീല് കൊറെ ആൾ കാര് ബസ്സിലായിരുന്നു
മ് മ്
ഓല് ബസ്സിന് കേറി
ആ ഇന്നൊരു റീല് കണ്ട് പോഗി മോണ്ടേന്റെ അവിടന്നൊ കെസാർടിസി പോണേ
അ ആ ആ ഭാഗത്തൊക്കെ കെസാർടിസി ഇണ്ട്
ആവാതൊക്കെ ഉണ്ട് ല്ലേ ന്ന് ഓരൊക്കെ ഇന്ന് ആ ബസ്സ്‌ കേറിലെ അതിന്റെ സ്റ്റാറ്റസ്ണ്ട്
ഞാ ശ്രദ്ധിച്ചിട്ടില്ല
ഉം
കെ സാആർ ടി സി തന്നെ എത്ര കാലം ഇണ്ടാവുന്ന് അറിയില്ല എന്നാലും അ അത് ഗുണം വരുന്നത് ഹേ ഞമ്മളെ സ്ഥിരായിട്ട് പോകുന്ന ആൾക്കാര്ണ്ടല്ലോ ജോലിക്കും
അ
അങ്ങനത്തെവർക്കൊക്കെ നല്ലപോലെ ഗുണം ചെയ്യും
ഏ
സ്ഥിരായിട്ട് പോണ ജോലിക്കാര്ണ്ടല്ലോ സ്ത്രീകള് ഓൽക്കാണ് അത് ഉപകാരപ്പെടുന്നത് നമ്മള് സാധാരണക്കാര് നമ്മ എട്ക്ക് പോണ് നമ്മള് വല്ലാ പോലല്ലോ കെസാർടിസി അത വലാ ദൂരം അപ്പൊ നമ്മക്കൊക്കെ വല്യ ഉപകാരം ങ്ങള് ഞമ്മളേം കാണുന്നില്ലേ പക്ഷേ സ്ഥിരായിട്ട് പോകുന്നൊൽക്ക് അത് നല്ലൊരു ഉപകാരണാണ്
പിന്നേ
ചോറൊക്കെ കഴിച്ചോ
ആഹ് ചോറൊക്കെ കഴിച്ച്
മക്കളെ കുറങ്ങ എന്ത അവസ്ഥ
ഉറങ്ങി ഉറങ്ങി
ആഹ് അെ എന്ന്തയാലും നോക്കട്ടെ ഇങ്ങനെ ഇവിടെ എടുത്തക്ക എടക്കെങ്കിലുംക്കങ്ങനെ ഞ എപ്പഴും പറി ഹസ്ബന്റിനോട് എടക്കെങ്കില ഒന്ന് പോവ
അമ്മക്ക് രണ്ട് രണ്ട് വീട്ടികർക്ക് പോയാലോ ഹസ്ബൻഡിനും ഫാമി പറ്റുവ അയ്ന് ഇതിറ്റങ്ങളാ രണ്ടിനും വേണ്ടര് അ അപ്പ കിട്ട
ഫ്രീയില്ല ദിവസങ്ങള് നോക്കിട്ട് പറയണം പ്ലാനിങ്ങ് ഇടണം പ്ലാനിങ് ഞാൻ പറയില്ല എന്താ ട്രിപ്പ് പോണത് പ്ലാൻ ചെയ്യരുത് എന്ന് പ്ലാൻ ചെയ്തോ അന്ന് അത് മുഞ്ചിട്ടേ ഉള്ളൂ പ്ലാൻ ചെയ്യാതെ പോവന്ന് പറഞ്ഞണ്ട് പോണം അങ്ങനെ പോകണതേ പോവല് നട നടക്കലുള്ളൂ മറ്റേ കൊറെ കുറെേ പ്ലാനിങ്ങുകള് മാത്രമേ നടക്കലുള്ളൂ
ഉം എന്താ ഇങ്ങനെ പല്ല് വൈബ് കക്കാടംപുയക്കെ
ആഹ് കക്കാടംപൊയിൽ മാത്ര മാത്രല്ല മയം കാരോക്കെ ആയതുക കൊണ്ട് നമ്മള ഈ മുറിഞ്ഞമാട കുറച്ച രിൽ അതേപോലെ കൊണ്ടോട്ടി കൊണ്ടോട്ടി കുമ്മിണിപ്പറമ്പ് ഒക്കെ ന്നായിരിക്കും കട്ത്തെ കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്
മുറിഞ്ഞിമാട് ഞാൻ പോയതാ ഇജ്ജ് പോയിനോ മുറിഞ്ഞുമാട്
ആഹ പ ഞാൻ പോയി ട്ടുണ്ട് ഞങ്ങള് ഒരു വട്ടം വണ്ടി പോയിട്ടുണ്ടായിരുന്നു
അവിടെ വല്ലാം നിക്കാ കാണാനൊ
കാണാനല്ലേ കാറ്റ കൊണ്ടിരി രിക്ക അതേപോലെ ബോട്ട് സർവീസ് അന്ന് അന്ന് കുറച്ച് മുന്നണ്ട് ഇപ്പും മട് സർവീസ് ഇല്ല കാരണം അംഗീകരിക്കാത്തതാണല്ലോ
ഏ
അംഗീകാരം കിട്ടാത്തതാണല്ലോ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാല് അപ്പം
ഇത്ണ്ട് തോണിണ്ട് തോണി
തോണിഉണ്ട് തോണിന്റെ മാതിരില്ല ബോട്ട് ബോട്ടില് കുറെേ ആൾക്കാാര് പോവല്ലേ
ഉ ആഹ് അതെല്ല തോണിണ്ട്
ആ അപ്പൊ നിർത്തലാക്കി ടുണ്ട്
ഉം അടണ്ടായിന് അന്ന് താത്താരൊക്കെ പോയന്നേ ഉ
ഞങ്ങള് ഫ്രണ്ട്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങ ഇവിടുന്ന് ബസ്സില് പോയിട്ട് അപ്പുറത്ത് മുരട്ടിമാട്ടൽ എത്തിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇതി ഈ ബോട്ടിൽ പോന്നിട്ട് ബോട്ട്ല്ല ആ ബോട്ട് തന്നെ ബോട്ട് തന്നെ
അതല്ലപ്പ ബസ്സിനെ ഇങ്ങള് പോയി അങ്ങോട്ട
ആഹ ഞങ്ങള് ബസ്സിലാ പോയിട്ടുണ്ടായിരുന്നെ വണ്ടിമ്മെ പോയിട്ടുണ്ട് അയിന് അവിടെ ആദ്യം ബസ്സിന് പോവ ഞമ്മളെ ടൗണ്ന്ന് ബസ്സ് കേറിട്ട് അങ്ങട്ട് കേറിയിട്ട് പിന്നെ അവിടുന്ന് ഓട്ടോ വിളിക്കാ അങ്ങനത്തെ രീതിയിലാ ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നത്
ആഹ് അതന്നാ ആബ്ബടെ എടുക്ക എത്ത പറയാങ്ങട്ട്
കുനി ഭാഗത്താണ് വരുന്നത്
ഉം
ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങള് പിന്നെ വണ്ടിമ്മെ പോവലുണ്ട്
ആ അതെ
ഉം അങ്ങനെ പിന്നെ ഓ ഓട്ടോക്ക് അങ്ങനെ യറി പോകും അതേപോലെ അവിടെ ഒരു പാർക്ക് ണ്ട്
ആഹ് കൊറച്ച് മുന്നിലായിട്ട് അത് കേറീട്ട അവിട്ന്നിങ്ങോട്ട് കേറി
ആ കയറിയ ഉടനെന്നെ മക്കളെയൊക്കെ ഒന്ന് പാർക്കി അത് കഴിക്കി
ആ ഫ്രീ എവിടെ
അല്ല ഫ്രീയൊന്നല്ല ക്യാഷ്ണ്ട്
ഏ അത് ഞങ്ങള് നോക്കിന്നല്ലാതെ അപ്പ വണ്ടി അപ്പനെ വിള ചൗട്ന്നങ്ങട്ട് കണക്കെയ്നു അപ്പൊ പിന്നെ അങ്ങോട്ട്ന്ന
ക്യാഷ് വേണം ഞങ്ങള് ഫ്രണ്ട്സാള് എല്ലാരിം മക്കളൊക്കെ ഉണ്ടല്ലോ അപ്പൊ വല്ലാതെ പൊർത്ത്ക്കാരും പോണില്ലല്ലോ
ആ
പോയപ്പോ എല്ലാരും കൂടി മക്കളയ്ലൊന്ന് കയറ്റി ഞങ്ങളവടെ കൊറച്ചേരം സംസാരി
ആഹ്
അങ്ങനെ ഓരോ വൈബുകള് ഞമ്മക്കും പുരുഷന്മാരെ പോലെ ഞമ്മക്കും സന്തോഷങ്ങളും ഒക്കെ അനുഭവിക്കണല്ലോ
ഉം അതന്നെ ഞാൻ ഒന്ന് സ്കൂട്ടിഓട്ടി പോയി ചെമ്പാറമക്ക്
ആ ആഹ് ആഹ് ഇങ്ങളെ ഇങ്ങളെ ആ ഏരിയേലായിരിക്കൂല്ലേ?
ആഹ് ആഹ് മ് അപ്പൊ എന്താ ഞാനങ്ങനെ പറയാരുന്നു എങ്ങനെ അപ്പം ഓള് ഇങ്ങനെക്കൂട്ട് അല്ലെ എത്ര ദൂരം മുട്ടി പോരണംന്ന് ഇങ്ങന പറ പറേ ഞാന് ഓലത് ആ ഓള് ഞാനയിന് പോയില്ലേ
അൻ ആര് അന്റെ ഫ്രണ്ടോ?
ഫ്രണ്ട് ഫ്രണ്ട്
ഉം ഉം ഉം
അപ്പം ഉം
ദൂരം വിട്ട് പോവുവാന്ന് പറയുമ്പ വണ്ടി മ്മല് ഞമ്മക്ക് ഞമ്മള് എപ്പഴും ബേക്ക്ത് ല് വണ്ടി വരുന്ന ഞമ്മള് ശ്രദ്ധിക്കരുത് ഏ അതൊരു പോയിന്റ് ആണ് ഞമ്മള് ബാക്ക്ന്ന് വണ്ടി വര്ന്നുണ്ടോന്ന് മിറർ വഴി നോക്കേ ഏ നോക്കണം എപ്പോ ഞമ്മള് എടെക്കെങ്കിലും തിരിയുമ്പൊഴോ ഒക്കെ അല്ലാതെ സ്പീട് വേണ്ടാണു ആക്കം പോലെ പോകുമ്പോൻ ഞമ്മള് മുന്നില് എ ഞമ്മള മുന്നില് വണ്ടികളെ ഞമ്മള് നോക്ക്വാ പ്പള് ഇൻഡിക്കേറ്ററിടുന്നതും കാര്യങ്ങളൊക്കെ നമ്മ്ക്ക് നോക്കിയാ നമ്മക്ക് നല്ല രീതീല് പോയി പോരാം മറ്റതാവുമ്പോ നമ്മള് കണ്ണാടികൂടെ നോക്കുമ്പോത്തേന് ഞമ്മളെ മുന്നിൽ കൂടെ ഒരു വണ്ടി പാസ്‌യ്യേ കാര്യൊക്കെ ചെയ്താല് ഞാൻ കുത്തും തട്ടും മുട്ടും മറയും ഒക്കെ ഇണ്ടാവും
ആഹ് അതെ
വണ്ടി മേല് ശരിക്കും റൈഡ് ന്നപോണം നല്ല രസാണ് ഞാൻ ഫസ്റ്റിലൊക്കെ ന്ക്ക് അതേപോലെ ഈ വല്യവല്യ ഞാനക്കങ്ങനെ ചിന്തിക്കും ഇനി എങ്ങനെയാ ഇവല് ഇ വല്യ വല്യ വണ്ടികൾക്കെടയിലൂടെ ക്കെങ്ങനെ പോക്ന്നേ ഞമ്മക്ക് പോയി ശീല ഇല്ലായ്ഞ്ഞിട്ടാണ് ഏ ഞാന് ആദ്യൊക്കെ ഫസ്റ്റ് ച്ചൊക്ക വണ്ടി ഓട്ടുന്ന ടൈമില് വല്യ വല്യ വണ്ടി കാണുമ്പ ഞാൻ മെല്ലെ ഇങ്ങനെ നിർത്തും
ആഹ്
ഏ കാരണം അത് ഞമ്മളടുത്ത്ക്കാണോ വരുന്ന എന്നൊക്കെ തോന്നിപ്പോവും
ആഹ് തോന്നും
അത് കഴിഞ്ഞിട്ട് കൊറച്ച് ഷൽ കഴിഞ്ഞിട്ട് ഏ കൊറച്ച് കാലങ്ങ് ഇങ്ങന ഓട്ടിനകം ശീലായി കഴിഞ്ഞാല് പിന്നെ ഞാൻ എന്ത് എയ്തു ഞാൻ എന്നെ നിക്ക് മനസ്സിലായി ഞമ്മൾ ഞമ്മള റൂട്ട്ന് പോവ ഞമ്മള് മറ്റുള്ളവരെ പിന്നെ അങ്ങനത്തെ വല്യ വണ്ടി കാണുമ്പോഴ് ഒരു സൈഡി കൂടെ പോവാൻ ശ്രമിച്ചാ മതി
ആഹ് അതെ
അങ്ങനെ അത് ഇപ്പം നല്ലോഎയിമായി അപ്പം മാഷഅള്ളാ ഇയ്ലൂടി പോവാള്ള ധൈര്യം ഇണ്ട്.
ആ ആഹ് അതെയോ
അങ്ങനെ പോയിപ്പോയ് ഇതന്നെ ഞമ്മ കയ്യ്‌ല് സ്ഥിരായിട്ട് വണ്ടി വേണം ഞമ്മള് എപ്പ ആ ഞമ്മള് എപ്പഴേലും ഞാൻ വെക്കട്ടേ പ്പവിളിക്കേ
അല്ല അത് ഇതായോ അങ് ആഹ് ശരി